ഹലോ
ക്ലിയറല്ലേ
ഓ ക്ലിയർ ആണ് ക്ലിയറാണ് പറഞ്ഞോളൂ എന്തൊക്കെണ്ട് വിശേഷം സുഖാണ് സുഖായിട്ടിരിക്ക്‌ണു ഉം ഇപ്പ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ങ്ങനെ ഇരിക്ക്യാണ്
ഒറങ്ങല്ണ്ടോ ഉച്ചക്ക്
ഇല്ല ഇല്ല ഉച്ചക്ക് ഒറങ്ങൂല ഉച്ചക്ക് ആദ്യേ ഒറങ്ങൂല പിന്നെ വൈ തീരെ പറ്റ ക്ഷീണായി കഴിഞ്ഞാലൊക്കെ ഒന്ന് ഉറങ്ങാന്നല്ലാതെ ഒർങ്ങൂല ഒർങ്ങി കഴിഞ്ഞാ പിന്നെ രാത്രി ഇങ്ങനെ കുറെ നേരം ഇരിക്കും രാത്രി ഇവടെ ആദ്യേ പറ്റൂല കുറെേ നേരം രാത്രി ഇങ്ങനെ ഇരിക്കണത് ചീത്തറിം രാത്രി അങ്ങോടെ സ ശരി എനിക്കങ്ങോട്ട് ഒമ്പത് മണിയാകുമ്പോത്തിനങ്ങോട്ട് ഫുഡ് കഴിക്കണം നിർബന്ധാണ് അവിടെല്ലോർക്ക് അത് കഴിഞ്ഞ് പന്ന് പാത്രം കഴികീ ഒരു പ ത്ത് മണിയാവുമ്പോത്തിന് കെടക്കണം കടന്നാലും ഇല്ലെങ്കിലും ഇവിടെ ലൈറ്റ് ഇവിടെ ഓഫാക്കണം അങ്ങനെ ചീത്തറിം ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കാനൊന്നും നോക്കിയില്ല പിന്നെ ഉച്ചക്ക് കിടക്കൂലാ പിന്നെ ആല്ലാതെ നോമ്പിന്റെ സമയത്ത് അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ
അപ്പ ലേറ്റാവോ അല്ലാത്തോ പിന്നെ അമ്മക്ക് എല്ലാം കഴിയുമ്പോന്നെ
ആഹ് നേർ
ഞാനും ഇവിടെ അങ്ങത്തന്നെയണ് പക്ഷെ നെ മക്കള് ഒറങ്ങും ഞാൻ എനിക്ക് ഡ്രസ്സക്കെ മടക്കി വെക്കളൊക്കെ ആണ് എന്നാലും കൊടുത്ത വെച്ചോണ്ടാവും എന്തെങ്കിലും ഒക്കെ സമയത്ത്
അതിനൊന്നുമല്ല വേവുന്നാരം വരെ നല്ലതൊക്കെടുത്ത് വൈകുന്ന്ന്നേരം വെ വൈവയുന്നേരം എടുത്തു വഴിക്കാൻ നോക്കൂല്ല ഒക്ക രാത്രി തന്നെ എടുത്തു തൂക്ക
ആഹ പിന്നെ മക്കളെ ഏതുവരെ പഠിച്ചിട്ട് ബുക്കാകെ പറന്നു ണ്ടാവും അതൊക്കെ നുള്ളി പെറുക്കി അമ്മത് ഇ കിയുമ്പോത്തേ നേരോം വാഴികും എങ്ങനാവും പത്തരവും പത്തര പത്തേമുക്കാൽ ഒക്കെ ആവും പിന്നെ ചിലപ്പോ കൊറചെരംഇങ്ങനെ ഫോണിലെപ്പയും കളി ട്ട
അയ് ഫോണ് കണ്ടിരുന്ന സമയം പോണ അറിയില്ല
ഇല്ല്യാ അപ്പൊ അപൊറക്കോം ഉണ്ടാവില്ല അങ്ങനെണ്ട് അല്ലെങ്കി ഭയങ്കര ഉറപക്കാംതൂങ്ങി
ഇനി ഓർക്കം വരുന്ന സമയത്ത് ഫോണിൽ തോണ്ടിയിട്ട് ക ഞാൻ ഓർക്കണ സമയത്ത് ഏത് കോമഡിയ ആണെങ്ക എന്ത് സ്കി കാണണേകിൽ ഞാഉറങ്ങും ഫോൺ കജി വെചിട്ടണേങ്കിൽ ഓർങ്ങും അതങ്ങനെ വർ ചെയ്യുണ്ടാവും മക്കൾ പറഞ്ഞു ഉമ്മച്ചി ഇത് ഫോൺ തുറന്നച്ച് കടന്നോള്ളു ഉറക്കം വന്നക്കയിഞ്ഞോക്കട്ടെ ഓന്നിനും കഴുല പിന്നെടോ കടക്ക അങ്ങനെ സ്വഭാവുണ്ട് പഷേത് ജനാല്പറഞ്ഞയ ഫോൺ ആ അൽ ആ എല്ലാരും പറയും- ഫോണ് കണ്ട് കഴിഞ്ഞാ ഒറക്കോം പോയി ക്ക് പോവൂല എനിക്ക് ഒറക്കം വന്നിക്കണെങ്കിൽ അവിടെ ഞാൻ എന്തായാലുറങ്ങും ഇന്നലെ രാ ഇതേമാതിരി ഞാന്- ആ പത്തുമണി പത്തുമണിന്റെ മുമ്പ് കഴിഞ്ഞ് ഒൻമ്പതരയൊക്കെ ആയപ്പോ ഞാൻ ഫോൺ എടുത്ത് കണ്ടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ക്കാണ്ട് നോക്കുമ്പോണ്ട് ഞാൻ ഉറങ്ങ എന്റെ കയ്യ്മ വെച്ചാക്കെ കിടക്കുമ്പോ ഇതൊക്കെ- അവിടക്കേക്ക് ത് പൂവാ അരിഞ്ഞാൽ ഓഫാക്കിട്ടു ഞാനങ്ങ് കെടന്നു നേരത്തെ കെടന്നു അതുകൊണ്ട് പിന്നെ രാവിലെ നേരത്തെ എണീച്ചു ട്ടില്ല്യേ അല്ലെങ്കിലും രാത്രി കൊറെ ഇരിക്കുലേ ട്ടോ ചെലോര് ഇന്ന് രാത്രി ഒറ മ് മ്
ആ പറയ്.
ആ അല്ലെ ചെലോരിക്ക് രാത്രി ഇങ്ങനെ ഒറക്കൊഴിച്ചിക്കാണ്ട് ഇങ്ങനെ. ഇരിക്കും കൊറേ സമയം ഫോണിലിതാക്കിയിരിക്കൂലെ ൻ ന്നെ കൊണ്ട് അത് തീരേ കഴിയൂല പിന്നെ കണ്ണും കാണൂല അങ്ങനെ ചെറിയ അക്ഷരങ്ങളൊന്നും ആ
ഓ ഇങ്ങനെയൊണ്ട് രാ നമ്മള് കെടക്കാണേന്റെ എത്ര മണിക്കൂറുമ്പ് സ്ക്രീനോക്കെ ഓഫ്‌ ചെയ്യണം പക്ഷെ അത് ആര് ചെയ്യണിപ്പോ ആ ആരല്ല മ്മള്ക്ക് ഒറക്കം വരുവോളം ഫോണിലങ്ങനെ ആ ആ
ഒക്കെ ശെരിക്ക് മ്മളെ കണ്ണിന് നല്ല ബാധിക്ക്ണ്‌ണ്ടാവൂ
അതെ അതെ അതു ഇണ്ടാവും അത് മൈന്റ് അല്ലെങ്കിലും എന്താവും എന്തെച്ചാ ഈ ഫോണ് വന്നതോടെ റീലും അതായത് ഒന്ന് കണ്ടയ്ന് സെക്കൻ ഒറ്റ സെക്കന്റോണ്ട് നി മർച്ച് മർച്ച് പോണ പോലെ മ്മളെ മൈ ഇതു ആവ്ല്ലേ ബ്രെയ്
അതാണ് വീഡിയോസൊന്നും ഇപ്പ ആർക്കും ഇഷ്ട്ടല്ല. കാണാനേ ഇപ്പൊ ഷോ കുട്ടിളൊക്കെ ഷോട്ട് അങ്ങനെന്തേ ഓൽക്ക് പെട്ടെന്ന് കാര്യം കഴിച്ചിടും.
ആ അതേ പോലെന്നേണ് മൈന്റ് പ്രവർത്തിക്ണതും
ആ അതാണ് അതാണ് എനിക്ക് പെട്ടെന്നുള്ള ദേഷ്യൊക്കെ കാര ണം ഒക്ക് ക്ഷമല്ല ക്ഷമ പറ ഒരിക്കും നല്ല ആർക്കും ഇല്ല കുട്ടള മാത്രം പറ വര കുലല ഒന്ന കഴിഞ്ഞ രണ്ടാമത്തെ നമ്മുും ദേഷ്യം വരുണ്ടോ ഉം ഉം അങ്ങനെണ് ണ്ടല്ലോ കുട്ടികളും അത്ന്നെല്ലാണ്
എല്ലാതിപ്പ നമ്മളെ വിരൽതുമ്പിൽല്ല എല്ല വർത്തിയല്ലാ അതൊണ്ട്ിപ്പോ പതില് ഒക്കെ നമുക്ക് എന്താ വേണ്ടത് എല്ല മുന്നിക്ക് വരെ എർത്തുമല്ലോ
ഒ ആ ഇപ്പൊ ഒരാളെ സഹായം വേണ്ട എന്ത് നീ ആ ഫോണില ഒന്ന് തോണ്ടിയാടന്ന് കോൾ ചെയ്യ ഒന്ന് ഇതാക്കക് സെർച്ച് ചെയ്യാ നമുക്ക് വേണ്ടത് ഫുള്ള് നമ്മുക്ക് കിട്ടും
ആഹ ആഹ അത ഞമ്മളെ കുട്ടിക്കാലത്തൊന്നും പില്ലല്ലോ
നമുക്ക് ഫോൺ എ സ് സ്വിച്ച് ഫോൺ വിട്ടിട്ട്മറ്റേ മറ്റ് ലാൻ ഫോണ് അതനഎവിട ഇ പെരേല്ഉണ്ടാവും പിന്നെ നമ്മള് അവിടെ പോയി പോവയാണ് വിളിക്കലില്ലല്ലോ എന്താ പോലെ ഒരു ദിവസ കുറച്ച് സമയം ഈ ഫോൺ ഇല്ലാത നിക്കാൻ കഴിയാത
ഇല്ല അത് അപ്പറത്തെ റോ ക്കെ ചിലപ്പോ വിളിക്കന്ന് പ
ഞാനെന്താ ച ചില സമയത്ത് ഇവിടന്ന് അങ്ങോട്ടും മ്മാന വിളിച്ച കേക്കൂല എന്തായാലും വിളിച്ചാ കേക്കുല അപ്പൊ ഞാൻ ഫോൺ എടുത്താണ് ബെല്ലടിക്കും ഫോണില വിളിക്കല അപ്പൊ ഫോൺ ബെല്ലടിക്കും മ്മന്തെയും വന്ന്കാണ്ട് സിറ്റൗട്ടിൽ വന്നാണും അപ്പൊൻക്ക് ഇവിടെന്ന് കാണ്ട് വർത്താനം പറയാ ചിലപ്പോ അങ്ങനെ ഉം അതുംകൂടി ഞാൻ അങ്ങനെ എത്ര വിളിച്ചിട്ടും കേക്കണില്ല അ ഞാനാ ഫോൺ എടുത്തു ഫോൺ ഫോൺ അടിച്ചപ്പ മ്മാക്ക് മനസിലായി എന്തോ പറയാനാണ് മ്മ വേ ഫോണെടുത്തില്ല മ്മ സിറ്റൗട്ട്ക്ക് വന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ കാട്ടലാ പ്പോ അവര് വീട്ട്ന്ന്
ഇല്ല നമ്മൾ എന്താന്ന് വെച്ചാല് വാതലും കൂടി അടച്ചിരുന്ന തീരെ സൗണ്ട് കേക്കൂല നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്ര വായിട്ട് കിട്ടും കാര്യല്ല കേക്കൂല
ഇല്ല ഈ ഫാനുട്ടാലേ അപ്പ വാതിലൊക്കെ അട്ച്ച് ഫാനുട്ട് ഇപ്പൊ ശെരിക്കിന് ഈ വാ അപ്പന്റെ വീടൊക്കെയാണെങ്കി വതിലു അടിച്ച് ഫാനുംട്ട് ജനലും വാതിലൊക്കെ അടച്ച് പൊറത്ത് ശക്തിയായ മഴെയ്തി വരെ
ഒന്നു അറിയില്ല ഇൻക്ക് പേടി എന്താച്ചാലേ ഇടിയൊക്കെ വെട്ടി ഫ്രിഡ്ജൊന്ന് ഓഫ് ആക്കിയിട അറിയില്ല ഒറങ്ങിയാ തീരെ അറിയൂല
ആ
രാത്രി ഓഫ് ആക്കി ഇടൂല്ല പക്ഷെ ഇടി വെട്ടുന്ന സൗണ്ട് എപ്പഴാ കേക്ക
ഉം അയിനങ്ങനല്ല വെട്ടുമ്പോ അന്റെ ഇൻവെർട്ടർ ഒറ്റക്ക് താഴൂല്ലേ
ഇൻവേർട്ടർ പോകുന്നു കറണ്ട് പോവുന്നു തോന്നുണ്ട്
ഉം ആ ഇൻക്ക് പിന്റെ ആ സ്വിച്ച് ആണ്ട്താവും താവും ചെയ്യും
ആ ആ അങ്ങനെയാവുമ്പോ പ്രശ്നല്ല ഇന്റെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല
പടി പെട്ടെന്ന് നമ്മുക്ക് അറിയാൻ പറ്റാത്തെ മഴ ഇങ്ങനെ നല്ല ശക്തീല് വന്ന് മഴയും കൊറഞ്ഞ പാറ്റിലും ഇടീം ഇടിയൊക്കെ കുറേശ്ശെന തെടങ്ങാണേ നമ്മക്ക് അപ്പക്കപ്പക്ക് ഓഫ് ആക്കി ഇടാം അല്ലാതെ ഒർ ക്കത്തിലൊന്നറ പെയ്യില്ല പൊട്ട്ണ സൗണ്ട് അങ്ങട് കേക്കുമ്പളേക്കാ എണീക്കല്
ആ
ല്ലോ സംഭവിച്ചിട്ടുണ്ടോവും
അതെ അതെ
ക്കങ്ങനെ ഒരു പ്രാശം എൻ്റെ ഫ്രിഡ്ജ് അങ്ങനായിരുന്നു അ ഇടി വെട്ടി നോക്കു ഇപ്പോഴത്തെന് ഫ്രിഡ് ജ്ജ് ഇതായി പോയി
ഉ
എപ്പഴും അയിത്ത് ലൈറ്റ് ലൈറ്റ് രണ്ട്റാശം ഞാൻ അതിന്റെ ശരിയാക്കി രണ്ട് റാശം ശരിയാക്കിയിട് ഇതായിട്ടില്ല
ആ പഷേ അ ആ പിന്ന പിന്ന ഒരു പ്രാവശ്യം നന്നാ പിന്നെ കേടായി പിന്നത് നന്നാക്കിയാല് നമ്മൾ ഫസ്റ്റത്തേന്റ അത്രേം ക്വാളിറ്റിയെ കിട്
കുട്ടൂല ആ ആ അതന്നെ കുട്ടൂല്ല കാരണം ഞാൻ രണ്ടു പ്രാവശ്യം അയിന്റെ ബൾബ് മാറ്റിതാണ് ഇപ്പോഴും അതിന്റെ ഫ്യൂസ് ഇപ്പൊ തൊറന്നായിര്ട്ടാണ് ഞാൻ പറയാ അയിക്കൊര് ഇരുട്ട് ട്ടായിക്കോട്ടെ കൊഴപ്പില്ല വെളിച്ച് ച്ചം മേണ്ടാന്നല്ലേ ഒള്ളൂ കണ്ണാണ് അകത്ത ലൈറ്റി ഇട്ടാ മതി പറിയും ഞാ
ആ പിന്നതുവല്ല ഈ വെക് വെക്കേഷൻ കൂടെയായാല് ഫ്രിഡ്ജിന് ടിക്കന്നെ ഒരു ഒഴിവുണ്ടാവും
അയി അയിന്റെ കഥ പറഞ്ഞ ഇത് വന്ന് വരിയാ- ഡോറും തൊറക്കാ അതിന്റള്ളിൽക്ക് പാല് വെക്കുക ഡോറടക്കുക അത് കഴിഞ്ഞ് അടുത്താട്ട് വരിക ഡോറ് തുറക്ക അ ഒന്നും ഉണ്ടാവൂല്ല അയ്ലൊന്നും വെച്ചിട്ട് എന്നാലും മാണം വരും അത് ഫോണ് തോണ്ടണ മാതിരിയാണ് ഫോണില്ലാതെ ക്കാൻ വയ്യരാന്ന് അകത്തുന്ന് പുറ ത്തൂന്ന് വന്നാല് ഉമ്മാനെയും ബാപ്പാനേയും അല്ല വിളിക്കുന്നത്‌ നേരേവരു ഫ്രഡ്ജും തുറക്ക ഡോറ്തുറക്ക ഡോറ് അടക്കുക തൊറക്കുവ ഞാൻ പറയനു വാഷ്റൂ ആ അയിലാണ് പൊടി ഒക്കെ പ തേച്ചത്
ഞാൻ ഇന്നത്തെ ഇന്നല്ലോ ചാവ് ലെ ലോക്ക് ചെയ്തേനി ഒരു എന്നിട്ട് എന്താക്കി ചെറിയ ആള് ചാവി എടുത്തണ്ട് സോഫന്റെ ഉള്ളില് കൊണ്ടോയിട്ടുണ്ട് ഞാൻ എന്നിട്ട് കൊറേ കൊറേ തിരഞ്ഞില് പിന്നെ കൊറേ ദിവസം കഴിഞ്ഞാല് ഞാന് സോഫന്റെള്ളിലൊക്കെ തട്ടിക്കൂട്ടി അടച്ച അയിന്റെ ഉള്ളിലിണ്ട് ചാവി പെണ്ണ് എന്തായാലും പറഞ്ഞില്ലേ? എവിടെ കൊണ്ടോയിട്ടത് ഇപ്പൊ ഓർമ്മയില്ല അങ്ങനെയൊക്കെയ
ഇനിക്ക് ഇത് ചാവിട്ട് ലോക്ക് ചെയ്യാൻ പേടിയാണ് എന്താച്ചാലേ ഓരത്കിട്ടാ ശക്തിൽ ഇങ്ങട്ട്‌വലിക്കും. ആ വലിച്ച്‌ വലിച്ച് ഡോറിന്റെ ന്റെ മുടിയൊക്കെ കട്ജിക്കാണ് പോരും അപ്പൊ ഞാൻ എനിക്ക് തോന്നി ലോക്ക് ഇടാൻ ഞാൻ പറയപ്പെഞ്ഞത് ഞാൻ ചാവിട്ട് പൂട്ടും പൂട്ടും പറും പറഞ്ഞിന്ന് ഞാൻ ചെയ്തിരു ക്കതാണ് പേടി ഒരു ദമ്മിനാണ് തുറക്കേക്കാറണ്ട പിന്നെ പറ്റ കേടല്ല തുറന്നാ അതായിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെച്ചട്ടണ് ഞാൻ പിന്നെ എന്തു കാട്ടട്ടെ ഇനിയിപ്പ സ്കൂളിട്ട് വന്നാ ആദ്യം വന്നു നോക്കല അതിന്റെറെ ഉള്ളത്തേക്കാരോ
ആ
ചക്കര കട്ട കൊണ്ടുവന്ന് വച്ചാൽ മതിരിയാണ്
ആ
ഏ എപ്പഴാ എത്തുക മക് ക്കളെക്കെ സ്കൂളിൽ
ഒരു നാലര ആവും.
ആ നാലര നാലരക്കെനെത്തുവോ? നാലത്തി ഉടുള്ളവർക്ക്
ഏ നാലേ കാലിനാ തോന്നുണ്ട് ഇവിടെ നാലേ കാലിന് വിടും വടെ എത്തുംമ്പോക്ക് ഏകദേശം ആഹ് പത്തരക്ക് പത്തര ആ ആ പത്തേറക്കാല് ന് ബെല്ലടിക്കും പക്ഷെ എല്ലാരും ഇവരൊക്കെ പത്തൊമ്പത് പത്തരാവും പത്തേക്കിലിന് പ്രാർത്തന ചെല്ലി ടീച്ചൈഴ്സ് ഒക്കെ വന്നിട്ടുണ്ടാവും എങ്ങെനെ മദ്രസ വിട്ട് വരുമ്പോത്തിനും ഉം മദ്രസ ഇട്ട് വന്നാ ചായൊടിംതൊക്കയുമ്പോ ത്ത് നന്നെ അവിടെത്തുമ്പോതിന് എങ്ങനെ ആയാലും ആവും പത്തേകാല് എന്തായാലും ആവും പത്തേ കാല് പത്തരാവാൻമതി പിന്നെ മൂത്താള് നേര ത്തെ പോവും ഓക്ക് പിന്നെ മദ്രസ് നേ
ഉം ഉം ഉം ഉ എപ്പഴാ വിടെ മദ്രസ്
രാവിലെ ആറര ആവുമ്പം തൊട്ങ്ങും
ആ അപ്പെ എട്ടര ആവുമ്പോതിന് എത്തല്ലോ ല്ലേ
ആ എത്തും
ആ ശരി അത് സുഖാണ് പതുക്കെ പക്ഷെ രാവിലെണെ ഈ രാവിലെ ഈ നേരം വൈകീ ഇരുട്ട് ആ അങ്ങനെ സമയം ഉണ്ടാവില്ല നേരം വൾക്കാത്തൊരു സമയം ഉണ്ടാവൂല
ഇപ്പ ല്ല ഇതുള്ള വെട്ടെന്ന് നീക്ക്ണ ടൈമാണ് ഇല്ല ശ്ശെ ഇരിട്ടിള്ള ആകുമ്പഴാ ഞമ്മള് കൊണ്ടാക്കി കൊടുക്കന്ന മാണ്ടി വരും
ആ നായ്ക്കള് ഞങ്ങളടക്കെ നാ യ്ക്കള ശല്യം നല്ലോണ്ട് റ്റക്ക് വിടാൻ പറ്റൂല
ഓ ഒറ്റ കൂടെ ഒരാളുണ്ട് ഒരു വ പിന്നെ ആള് അടുത്തുള്ള
ആഹ് ആഹ് വല്ല്യോര് വാണം പിന്നപ്പം എന്നൂപ്പോ നമുക്ക് പോയിക്കൊ
ഇല്യാ നമ്മളായാലും മക്കള് എ നമ്മള് വീട്ടില് ഒർങ്ണോ ലും ണ്ടാവും അപ്പോര് നമ്മളെ കാണാഞ്ഞാ അപൊതിന്
പിന്നെ
വേറെന്താന്നാല്
വേറെന്താ ഒന്നുല്ല്യ
ഇന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ ആഹ് അന്നാ ശെരി
ഉം